ഹലോ ആഹ് ആഹ് കേൾ ക്കണ്ട് കേൾക്കണ്ട് എന്തൊക്കെ പിന്നെ ചോറൊക്കെ കഴിച്ചാ
ആഹ് ചോറൊക്കെ കഴിച്ചു അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുവാന്നു അവിടെ ഇന്ന് ബീഫുണ്ട്
ആഹ് ബീഫിന്റെ ദിവസം ആണല്ലോല്ലേ ഉംഹ്
വെള്ളി അല്ലേ
ആഹ് വെള്ളി വെള്ളിയാഴ്ച്ച ബീഫ് ആണല്ലേ എല്ലാ വെള്ളിയാഴ്ച്ചയും വാങ്ങുവോ
അങ്ങനെയൊന്നുംല്ല ഇവിടെ ഇവർക്കൊക്കെ ഫ്രീ ഉള്ള ദിവസമാണെങ്കിൽ അന്ന് ഓല് കൊണ്ടുവരും
ഉം ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഇവിടെ രാവിലെ ഉണ്ടാക്കിയ ചെറുപയറു കറി ഉണ്ട് ചോറുണ്ട്
ഉം ഒറ്റക്കെ ഉള്ളു വീട്ടില് അതന്നെ നമ്മുക്ക് ഒറ്റക്ക് ആവുമ്പോ ഉണ്ടാക്കാന് മടി
ആഹ് അതെ മടീന്റെ അല്ല തിന്നാലും വേണ്ടേ ആള് മടിന്റെയല്ല ആഹ് അതന്നെ തിന്നാന് തിന്നൂലല്ലോ ഒറ്റക്ക് ആവുമ്പോ ആഹ് ആരെങ്കിലും ആവുമ്പോ ആഹ് തിന്നുവം ചെയ്യും രസമായിട്ട് അങ്ങനെ പോവും
ഉം മക്കളൊക്കെ സ്കൂളില് പോയതാ
മക്കള് മോ ഒരാളൊ രണ്ടാളൊള്ള് ഒരാള് സ്കൂളി പോയി ഒരാൾ ദേ ഇവടൊണ്ട് ഒരാള് ഒന്നരവയസാ ഉം വല് വല്യ ആക്ക് അഞ്ച് വയസ് ഓന് ഒറക്കണ്ട്
ഉം ഉം എങ്ങനെ തൊട്ടിലിലാ കെടത്തല് തൊട്ടിലിലാ കെടത്തല്
എല്ലല്ലാ ഓൻ കൂട കൊടക്കും ഓന്ക്ക് കട്ടില് മൂഴൻ വേണം ത നേലത്ത് കെടക്കാണെങ്കി തച്ച് തച്ച് കെടക്കണം
ഫ്രീ ആയിട്ട് ആവണം
ആഹ് ഫ്രീ ആയിട്ട് കെടക്കണം അപ്പൊ പിന്നെ അവന് കട്ട്ന്ന കട്ടുമ്മ തന്നെ കെടക്കുക
ഉം
നിങ്ങളൊക്കെ ആരൊക്കെയുണ്ട്
എനിക്ക് രണ്ടു മോള് ഒരാള് ഏഴാം ക്ലാസ്സിലാണ് ഒരാക്ക് മൂന്ന് വയസ്സ്
ആഹ് ശരി
ഓഹ് ഒറങ്ങാണ്
ഏഹ് ഒറങ്ങാവൂലേ അതാണ് സൗണ്ട് ഒന്നും ഇല്യാത്ത്
ആഹ് ഒറങ്ങിയപ്പം മെല്ലെ റൂമിന്ന് പൊറത്തെറങ്ങി ഇവടെ സിറ്റൗട്ട് വന്നിരുന്ന് വിളിക്കാ അല്ലാഞ്ഞാ ഒരു ചെറിയൊരു ശബ്ദം മതി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഉം പിന്നെ ടൂറൊക്കെ പോയിന്നാ
ആഹ് ഇപ്പൊ അടുത്തൊന്നും പോയിട്ടില്ല കൊറച്ച് മുന്നേ പോയിട്ടൊണ്ട് ഞങ്ങള് ഇവടെ തൃശ്ശൂര് പോയി
ആഹ്
പിന്നെ മലമ്പുഴ പോയി
അത് ശരി
പാലക്കാട് അങ്ങനെ അങ്ങനെ കൊറച്ച് സ്ഥലങ്ങളിലൊക്കെ
മലമ്പുഴെ ഞാനും പോയിണ്ട് മലമ്പുഴ ഇതുണ്ടല്ലോ എന്താണ് മറ്റേ മേലെക്കൂടി പോകണ സാധനംണ്ടല്ലോ ല്ലേ
ആഹ് കേബിൾ കാറ്
ആഹ് അയിലൊക്കെ കേറീനാ
ആഹ് അയിലൊക്കെ കേറി
ഉം എന്ന ശരി നമ്മള് കണ്ടിക്കണ് കേറീട്ടൊന്നില്ല ആഹ് ആയിരിക്കും ആഹ് ആഹ് ചുറ്റും കാണാ ല്ലേ
ഉം ചുറ്റും കാണാമ്മക്ക് പേടിയൊന്നും ഉണ്ടാവരുത് എന്നാ ഫ്രീ ആയിട്ട് നല്ല രീതിയില് കാണാം
ആഹ് ആഹ് കൂടാരെങ്കിലുക്കെ വേണം നമ്മളിപ്പോ യന്ത്ര ഊഞ്ഞാലില്
ആഹ് ചെറിയ കുട്ടികളൊന്നും കൊണ്ടുപോയാ മ്മക്ക് അവര് ചോടുവോ ഇല്ലൊക്കവര് പക്ഷെ കൊറച്ചൊരാള് ഒരു അഞ്ചാറു വയസ്സക്കായാ പിന്നെ അവര്ക്ക് മുറുക്കി പിടിച്ചിരിക്കാ കഴിയുവല്ലോ ആഹ് രണ്ട് പെൺകുട്ടികളാ
അത് ശെരി എനിക്ക് രണ്ട് ആൺകുട്ടിയള്
ഓഹ്
ഉം
എൽ യുക്കെജി ലോ
ഫുട്ബോള്
ഇല്ലല്ല അത് രാത്രി അല്ലേതികോം അങ്ങനെ കളിയൊന്നും കാണാറില്ല
അത് അവിടെ അവിടുത്തെ ടൈമിനനുസരിച്ച്
ഉം
അപ്പം ആ ഇതില് ഫോണിലൊക്കെ ഇങ്ങനെ കാണും
പിന്നെങ്ങനെ റീൽസ് സായിട്ടുണ്ടാവല്ലോ ഓരോരുത്തര് ഗോൾടിക്കുന്നതും അങ്ങനത്തത അതൊക്കെ ഇങ്ങനെ കാണുന്നല്ലാതെ ഞാൻ കളിയായിട്ട് അങ്ങനെ ഇരുന്ന് കാണലില്ല നമ്മളെ ടൈമും ഓല ടൈമും ഒക്കൂല
ആഹ് ടൈമിന് ആ ടൈമിന് മാറ്റുന്നില്ല അവ്ടെ പകലാവുമ്പോ നമക്ക് രാത്രിയാണ്
ആഹ് നമ്മക്കത് കഴിയൂല
മം ആഹ് കൊറച്ചക്ക അല്ലറ ചില്ലറക്കൊന്ന് ഒപ്പിച്ചു പോവും
ആഹ്
മം ഒക്കെ യൂട്യൂബ് ഉള്ളത് കൊണ്ട് യൂട്യൂബ് നോക്കിണ്ടാക്കാവുംല്ലേ
ആഹ് അങ്ങനെ നമ്മളെന്തെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ അങ്ങനെ നോക്കിണ്ട സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അങ്ങനെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കും പിന്നെ സാധ ചോറും കറിയൊക്കെങ്ങനെ നമ്മളരു
ആഹ് നമ്മളൊരു ആഹ് നമ്മളൊ എയ്മീന് ഉണ്ടാക്കും
ആഹ് നമ്മള്ര് എയ്മിന അങ്ങനെ ഉണ്ടാക്കും
ഓഹ് ബീഫ് ഉണ്ടാവുമോ പിന്നെ പച്ചക്കറി ഒന്നും ഉണ്ടാവലോ അല്ലേ
ആഹ് മോര് കറിയുണ്ട്
ആഹ് ആഹ് ആ ബീഫ് വരറ്റിയതും മോരി കറി ആഹ് സാധാ സാദാ മോര കറി ആഹ്
പ്പ തൈരായിട്ടാ ഉണ്ടാക്കിയത് പുളിങ്ങിയായിട്ടും ഉണ്ടാക്കലേ
മം മം പിന്നെ ഉമ്മല്ലേ വീട്ടില് ആ അവിടെപ്പ മഴ പെയ്ണ്ട് മഴ ആ മഴ വെള്ളിയാഴ്ച ആകുമ്പോ ചെറിയ ഒരുരലർച്ചണ്ടാവും ജുമ്അന്റെ ടൈമിന്
ഇവിടെ ജുമ്അന്റെ ടൈമില് മഴേന്നൊന്ന് ഒരു പോകണ സമയത്തൊക്കെ നല്ല നന്നായിട്ടമായിരുന്നു
ആ വൈകുന്നേരം രാവിലെയും മയഇല്ലാഞ്ഞമതി മക്കള് പോണ ടൈമിനെ
ആഹ് ഈ വൈകുന്നേരം വൈകുന്നേരം ഉണ്ടായാലും കുഴപ്പില്ല രാവിലെ ഉണ്ടായാലാണ് അവരന്ന് നനഞ്ഞിരുരിക്കണ്ടേ
ആഹ് അതന്നെ
ബസ്സിലാ പോണ പറഞ്ഞിട്ടെ ആഹ് ബസ്സില പോണന്ന് പറഞ്ഞിട്ടും കാര്യല്ല എന്നാലും എങ്ങനെയെങ്കിലും ആ മദ്രസ് പോകുമ്പം ഒക്കൊയിട്ടേ മഴായിരിക്കാം ഒരു പതിനൊന്ന് മണിയായിട്ട് പിന്നെ പെയ്തോട്ടെ
ആഹ് ഇപ്പൊ ഞമ്മൾ അങ്ങനെ മ്മള് പറയും ഞമ്മളും അപ്പം ഇങ്ങനെ ഞമ്മളും പറയാ ഞമ്മളും കൊറേ നനഞ്ഞയൊക്കെ പോയതാണല്ലേ ബാഗും നനഞ് ബുക്കും
ബാഗും നെനഞ്ഞും സ്കൂളിൽണ്ട് എത്തുമ്പം ബുക്ക് ഫുള്ള് നനഞ്ഞ ക്കും പിന്നെ കൊറേ തണുത്ത് ഇരിഞ്ഞ ഉച്ചക്ക ആകുമ്പോ തന്നെ യൂഫോ
ആഹ് ഉച്ച ഉണങ്ങി കിട്ടുള്ളൂ പിന്നെ ബ സിലാണെങ്കിൽ കയറിയാല് ബാഗ് അങ്ങട്ട് തട്ടലും അങ്ങോട്ട് തട്ടലും ഹലോ, കൊട ആ, കൊട നനഞ്ഞാല് ആ.
ഞാൻ നടന്നന്നും പോയിനീത് ഞങ്ങള അതിലെ ബസ് റൂ ട്ടില്ലായിരുന്നു. അന്ന് പിന്നെ ഇങ്ങനെ ഈ സ്കൂൾ ബസ് ഇല്ലല്ലോ.
ആ, ആ, ആ. കുട നനഞ്ഞാൽ അത്
ആ, അതും കുറ്റകാരം ലെ.
കുട ന ന്നഞ്ഞാൽ അതൊന്നും എല്ലാർക്കും പറ്റൂല. ഓലെ മേലാവുംന്ന് പറയും. അതൊക്കെ രസനും.
ഇപ്പൊക്കെ അതൊക്കെ ഓർത്താൽ ഒരു ചിരി ആ, കേക്കുന്നില്ലേ.
ആ, കേക്കുന്നുണ്ട്.. ആ, അതൊക്കെ ഓർത്ത രസമാണ്.
ഉം പിന്നെ ഏത് മഴ ത്തായാലും അങ്ങനെ പോയി നമ്മളും നമ്മളെ സ്കൂൾ സ്കൂൾ ജീവിതം അങ്ങനെ കഴിഞ്ഞു. കോളേജിലൊക്കെ പോയാളാണോ?
ഇല്ല ഇല്ല ഇല്ല കോളേജിൽന്നും പോ പോയിട്ടില്ല. പത്താം ക്ലാസ്സും ഗുസ്ത്തി എന്നൊക്കെ പറയാം.
ഓ, ഞാൻ പ്ലസ് ടു വരെ പോയി. പിന്നെ കല്യാണം കഴിഞ്ഞു
അത് ശരി.
പത്താം ക്ലാസ് കഴിഞ്ഞേക്ക് നിങ്ങളെ കല്യാണം കഴിഞ്ഞോ?
ഇല്ലല്ല. പിന്നക്കെ ഓരോ വർക്കും കാര്യങ്ങള ഒക്കെ ഇട്ട് അങ്ങനെ പോയി.
ഉം.
പിന്നെ അന്ന് സാഹചര്യം. ആ, അല്ലല്ല പൊർത്താ. സാഹചര്യം അന്ന് അങ്ങനെണ്. അപ്പൊ അങ്ങനട് പോക്ക് ന്നിർത്തി. പിന്നെ പ്ലസ് വണ്ക്ക് പോയി. ‌ ഫീസ് കൊട്ക്ക്ണോ ലോ?
ആ.
ആ, അപ്പൊ പിന്നെ അയ്നൊന്നുംള്ള ഇത്ണ്ടായില, അപ്പൊ പിന്നെ അങ്ങനെണ്ട് നിർത്തി.
അ.
റ്റാ പിന്നെ ഇഞ്ഞി വൈകുന്നേര സ്പെഷലുണ്ടോ?
വൈകുന്നേരപ്പഞ്ഞിപ്പോ സ്പെഷൽ എന്താ ഇക്ക് അറീല. വെരുമ്പോ എന്തെങ്കിലൊക്കെ ഒന്ന് വാണം. ആലോചിച്ചു നോക്കെട്ടേ ഞ്ഞിപ്പെന്താ നോ ക്കിട്ടില്ല ഇപ്പ ഇങ്ങനെ ചോറ് കഴിച്ചണത് കഴിഞ് ഇങ്ങനെ ഇരിക്ക.. അംഗലവാടി പോവാനൊക്കെ ഒക്കെ ഇഷ്ട. പക്ഷേ ഞങ്ങളെ അംഗലവാടി കൊർച്ച് ദൂരത്താണ്. ഇവ്ടെ ഇപ്പള്ള അംഗലവാടി പൊളിച്ച് പണിട്ക്കാ.
ആ.
ഇപ്പം കോർച് അവിടെ നിന്ന് മാറ്റിക്കാണ്ട് ഒര് സ്ഥലത്ത് ക്ക്‌ ഇണ്ടാവല്ലോ. കൊർച്ച് ദൂരാണ്. കൊർച്ച് പോവാണ്ട്. അപ്പ അങ്ങട്ട് കയ്യൂല.
ഓ.
അപ്പം.
ഞാൻ ഞാനും മൂന്ന് മൂന്ന് വയസ്സായലൊക്കെ എവിടെങ്കിലും കൊണ്ടെയാക്കിണ്ട്, എന്തെങ്ക്‌ലൊക്കെ ഫീൽഡിൽ എർങ്ങണം. ഇന്നലെ ഇപ്പ അമ്മക്കൊരു സമാധാനം ണ്ടാവൊള്ളു..
ആ, ഞമ്മളെ കയ്യിലെന്തെങ്കി ലൊക്കെ കിട്ടണങ്കി നമ്മൾ.
ആ, കിട്ടണം ന്നെട്ങ്കി ഞമ്മൾ എന്തെങ്ക്‌ലൊക്കെ എർങ്ങണം.
പിന്നെന്താ?
അരോ തള്ളിട്ടമാരീ.
എന്ത്?
ബൾബ് താനെ വീണ്. മേൽക്ക് വീഴാഞ്ഞ നന്നായി പൊട്ടിട്ടോ. ആന്നെ ഇഞ എന്തെങ്ക്‌ലും വീണോ അയ്മല്. ഞാൻതന്നെ വിചാര്ച് എന്താപ്പ്ത് വീണത് ന്ന്.
ഓണെരുന്നൊ
അല്ലല്ല ഓണല്ല ഓഫാക്കിട്ടീന്.
ഉം.
ഓഫാക്കിട്ടതും നന്നായി ഞാന് മോനൊർങ്ങാന് മാണ്ടി ഓഫാക്കിയതാണ്.
ആഹ്
ഞാനന്നെ പേട്ച്ചോയി എന്ത്പ്പറ്റിപ്പത് ബ അ ബൾബ്ഞ് ആഹ് ബൾബ്ഞ്ഞി അയ്മെ വെക്കാൻ പറ്റൊന്നാവോ?
പിസായാവാം
ന്താന്നാവോ ന്തായാലും മേലത്തെ റിങ്ങ് പൊട്ടിക്ക്ണ്.
ആഹ്
എന്ത്യയോ മറ്റേ സാധനങ്ങളൊക്കെ അയ്മ്മല്ണ്ട് ഇഞ്ഞി വെക്കാം വെക്കാം പറ്റൊന്നാവോ? ഉം അയ്എന്തോ എന്ത് തട്ടിപ്പ അയമെ. ഉം.
ആഹ് ഇഞ ലൂസ് ആയാവാം
എന്താണാവോ?
പിന്നെന്താന്നാല്.
പിന്നെ എന്തക്കെ ഉം ബൾബവ്മ്പോ ഇങ്ങനെ നിക് ഉം ഇല്ല ഇല്ല്യ അയ്ട്ട്ല്ലാ.
എന്നാ പറഞ്ഞൂടെ നമ്മള് വെറുതെക്കണ സമയം പോവല്ലേ
ആ പിന്നെ എന്തൊക്കെയ ചോറ് കൂട്ടാനായിട്ട് ചെറുപയറും കറിയാണ് വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കിട്ടില്ല ഇനി മോന് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അത് ഇത് എന്തെങ്കിലൊക്കെ ഓൻ എന്താ പറയണ അതേ മാരിയൊക്കെ ഉണ്ടാക്കും ഓൻക്ക് എന്താ വേണ്ടത് ആഹ ഓനക്ക് എന്താ വേണ്ടത് അതേ മാരി ഒക്കെ ഇണ്ട് ഉപ്
ആ യൂട്യൂബൊക്കെ നോക്കി
ആഹ ബൾബ് കൊഴപ്പൊന്നുമില്ല ആ ബൾബ് വീണീല്ലേ ഒന്ന് നടുങ്ങിപ്പോയി ആഹ അയ്നത്ത റിങ്ങെന്തോ പൊട്ടി ആ മേലത്തെ റിങ്ങ് പൊട്ടിരിക്കുന്നു വേറെ കുഴപ്പൊന്നുമില്ല
ഇട്ടാ ബൾബ് ഇട്ടാ
പിന്നെ
ഒക്കെ നല്ലതന്നെ
പിന്നെ വിളിക്കാ
ആഹ ആയിക്കോട്ടെ
അയ് ശരി ആഹ്